ന്നില്ലേ. ന്താ വിശേഷം
സുഖാണ്. കേൾക്ക് ഇണ്ടോ?
ആഹ് കേക്ക്ന്ന് ഇണ്ട്. ഞാം പർഞ്ഞെ കേക്ക്ന്നില്ലെ? ആഹ് കേക്ക്ണ്ട്. ചായ കുട്ച്ചോ?
ആഹ് ചായുടി ഒക്കെ കഴ്ഞ്ഞ് ഞങ്ങളെ ഫുഡും ഭക്ഷണം കഴിക്ക്ണ ടൈമായി
ഭക്ഷണം കഴിക്കെൽ ഇങ്ങെൾ ഇപ്പഴെ കഴിക്കോ?
ആഹ് ഇവടെ ഇവലെ ഉപ്പാക്കെയ് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊട്ക്കണെങ്കിൽ മഹ്‌രിബ് നിസ്ക്കെരിക്ക്ണ നേരം ആവുമ്പോത്തിന് കൊട്ക്കും
അതെയാ ശരിക്കും നല്ലയാന്നെ നമ്മെൾ ഈ സമയത്തെന്നെ ഭക്ഷണം കഴിക്കെണ്ടെയ്
ആഹ് മറ്റേത് ആദ്യൊക്കെ നമ്മള് ഭക്ഷണം കഴിക്കാ പിന്നെ ടൈം ആ വ്മ്പൊ ഭക്ഷണം കഴിക്കാണ്ട് പോയി കെട്ക്ക ക്കാ അതൊര് ശീലായ്ക്ക്ണല്ലോ
ആഹ്
അതൊക്കെ മാറ്റി
നല്ലയാന്നെ ഇങ്ങനെ കയിച്ചാ നമ്മെക്ക് പ്രത്യേക ഒരു സുഖു അല്ലെ പിന്നെ നമ്മെക്ക് ലെയ്റ്റായിറ്റ് കയ്ക്കാൻ പറ്റൂലാ
ഇത് ഇങ്ങനെ ഹ് ഞമ്മ
ഞാം കഴിക്കി ഈട്ന്ന് ഞാ ഈട്ന്ന് കഴിക്കെൽ ഇണ്ട് ഞാൻ എട്ടെരെക്ക് എല്ലാം കഴിക്കെൽ ഇണ്ട്
ആഹ് പിന്നെ കൊഴപ്പ ഇല്ല ആദ്യൊക്കെ വിചാര്ച്ചിര്ന്നി ഈ നേര് ത്ത് ഭക്ഷെണം കഴിച്ചാൽ പിന്നെ പത്ത് മണിക്കൊക്കെ കെട്ക്കുമ്പോത്തിന് വീണ്ടും വെശ്ക്കൂലെന്നൊക്കെ വിചാരിക്കും
അതെ
ഏഹ് ഇപ്പ അഹ് ശീലായ പക്കം പിന്നെ അങ്ങത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല്യാ
ഉം അഹ് നല്ല സംഭവാന്ന് ട്ടോ ഈ സമയത്തെന്നെ ഭക്ഷണം കഴിക്കുന്നെ നല്ലെയ് എന്നാ
ചായപരിപാടി പിന്നെ മക്കെൾ സ്ക്കൂൾട്ട് വെര്ന്ന നേര്ത്ത് ആഹ് നാലര നാലേ മുക്കാലാവുമ്പോ
പക്ഷെ കുട്ടിയെൾ ഈ സമയെത്ത് ഭക്ഷണം കഴിക്കോ?
ആഹ് കൊട്ക്കും എല്ലാര്ക്കും അഹ് ശീലായിക്ക്ണ് ആഹ് ചോറ് വെയ്ക്ക്ണോര് ചോറ് വൈക്കും പിന്നെ ചപ്പാത്തിയാണെങ്കിൽ അത് തിന്നും അഹ് ഇൻ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാ
ആഹ് ആഹ് അല്ല ചെലോട്ത്ത് ഇണ്ടാവല്ലോ രണ്ട് നേരം ചോറെയ്ക്കാ അതാ ചോയി ച്ചെത് ഇങ്ങെൾ ഞമ്മളെ ഇവിടെ എല്ലാം ഒരു നേരം ചോറ് ഇല്ലെ. നമ്മുടെ രാത്രി അപ്പായിരിക്കും. ആഹ്
ഇങ്ങെൾ എവിടെയാണ്?
അതായെത് ദോശയോ? ഞാൻ കണ്ണൂര് ദോശയോ? പത്തിരിയോ? ഒന്നെങ്കിൽ പത്തിരി ഇണ്ടാവൂലാ അധികം ദോശിം ചപ്പാത്തിം ആയിരിക്കും പത്തിരി അധികം രാവിലെക്കും ചുടാ
ഞങ്ങെൾ ഇവെടെ മലപ്പൊറത്താണ് ഇബെടെ രണ്ട് നേരം ഭക്ഷണം ചോറ് കഴിക്ക്ണ ആൾക്കാരെന്നെയാണ്. ആഹ് മലപ്പുറം ഈ വാത്തൊക്കെ അങ്ങെന് തെന്നെയാണ്. പിന്നെ ഈ ചോറ് പറ്റാത്ത ആൾക്കാര് ഇണ്ടാവോല്ലോ
ക്ക് വന്ന്ട്ട് ഇണ്ട് എന്റെ ഫ്രണ്ട്സ് ഇണ്ട് അപ്പ ഞാ അവ്ടെ വന്ന്ട്ട് ഇണ്ട്
ഉം ഏതായാലും വെരുമ്പോ ഇന്നെക്കൊന്ന് കോൾ ചെയ്തോണ്ടി ഞമ്മക്കൊക്കെ കാണാം
കറി പിന്നെ ഉപ്പേരി ഇണ്ടാവും അല്ലെ പിന്നെ താളിപ്പ് ഇണ്ടാവും
കറി ഉണ്ടാവുമ്പോ ചെലൽപ്പം താളിക്കൊള്ളു കറി ഇല്ലെങ്കിൽ എന്തെങ്കിലും താളിച്ചെത്
ആഹ് അല്ല ഞാൻ അവ്ടെ കൊർച്ചൂസം ഇണ്ടായിനി അപ്പ അൻക്ക് ഇതൊക്കെ ഇണ്ടാക്കി തന്നിട്ട് ഇണ്ടായിനി
ഓഹ് ഓരോ രാജ്യത്ത്ക്ക് ഓരോ രീതിയാണ്ലോ
ആഹ് അതെ പിന്നെ കടിയോടു വെല്ല്യ പിടിത്തൂല്ലാ ലെ
അങ്ങനെ ഇല്ല്യ ഞമ്മെൾ കുട്ടിയാൾ സ്ക്കൂൾട്ട് വെര്ന്ന നേര്ത്ത് എന്താണോ ചെറ്തായി ട്ട് ലഘുവായിറ്റ് ഇണ്ടാവൊള്ളു കാര്ണം ഈ നാലെര നാലെമുക്കാൽന് തിന്നാല് പിന്നെ ആറെര ആവുമ്പോത്തിന് വീണ്ടും ഭക്ഷണം കഴിക്ക അല്ലെ
അതെ അതെ ആഹ് ആഹ് അഹ് നമ്മളെ ഇവിടിം അങ്ങെന് ത്തെരം നമ്മളെ ഇവ്ടിം അങ്ങനെ എന്തെങ്കിലും ഒന്നെങ്കിൽ പഴം പൊരിക്കാ അന്നെങ്കിൽ ഈത്തപ്പഴം പൊരിക്കാ അല്ലെങ്കിൽ ഉള്ളി വടാ
ഞങ്ങെൾ അങ്ങനെ പൊരിക്കടിക്ക് അമ്മെക്ക് നിക്കൂലാ കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ വേവിച്ച് ട്ട് ശർക്കെരിം തേങ്ങിം ഒക്കെ ഇട്ട് കട് വർത്ത് കാണ്ട് ചെറുപയറ് മുതെര, കടല, അങ്ങത്തതൊക്കെ ഞമ്മെൾ ആദ്യം ഒന്ന് കുക്കറ്ൽ ഇട്ട്ട്ട് ഇണ്ട് വേവി ഒച്ചെടുക്കോ
എന്നിട്ടോ
എന്നിട്ട് പിന്നെ അതിക്ക് തേങ്ങയും ശർക്കരയ ഒക്കെ ഇതാക്കിണ്ട് മിക്സ് ചെയ്തിട്ട് എടുത്താല് നല്ലൊരു ടേസ്റ്റാണ്
അതെ അതെ ആ ആങ്ങനെ ചെറുപയറ് ചെറുപയറ് ഉണ്ടാക്കല് വമ്പയർ ഉണ്ടാക്കണല്ലെ ഒരു ചുവന്ന പയറില്ലേ
ആ ഹ്ആ അങ്ങനത്തെ മമ്പയർ ഞങ്ങള് മറ്റേ രാഗിപ്പൊടി ഉണ്ടാകുമല്ലോ
ആഹ് ആഹ്
അറിയോന്നറിയില്ല അതൊക്കെ കൂടി ഇട്ടിട്ട് വെരകും അല്ലെങ്കിൽ ഈ മത്തന് ണ്ടെങ്കില് മത്തനും പയറും കൂടി ഇട്ടിട്ട് കൂട്ടാണ്ടാക്കും ഇവെടെക്കെ അങ്ങനെയാണ് എല്ലാ ഞമ്മെൾ ചായെക്ക് പറ്റ്ണെ
അത് എങ്ങനെ ഇണ്ടാക്കെൽ മത്തനും പയറും ഇട്ടിട്ടോ പായസം പോലെയാ
അധികം വെള്ളം നി ട്ടുലാ നമ്മള് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് തിന്നുന്ന രീതിയിൽ തന്നെ
അതെ അതെ
ആ നല്ല ടേസ്റ്റാണ് ആ ചില പയറിന് നല്ല വേവുണ്ടാവും പ്പപയറെന്ത്ചെയ്യും ആദ്യൊന്നു കു
അത് നമ്മൾ ആദ്യംഅത് അത് നമ്മള് കുക്കറിൽ എന്തായാലും വേവിച്ചെടുക്കേണ്ടി വരും
ആ പയറ് കുക്കറിൽട്ടുംങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ട് പിന്നെ മത്തനും പയറും ഒക്കെ കൂടി ഒന്ന് ഗ്യാസുമെന്തു മിലൊക്കെ ഇട്ടിട്ടൊന്ന് വെച്ചുണ്ടാക്കിണ്ട് മിക്സ് ആക്കിങ്ങണ്ട് വെക്കും ആ അല്ലെ നി നമ്മക്ക് മത്തനില്ല മത്തനില്ലന്നുണ്ടെങ്കില് രാഗിപ്പൊടി ഉണ്ടെങ്കില് അതിട്ട് കൊടുത്താലും മതി
അതെ അത് മനസ്സില ഒരു കു ഒരു നമുക്കൊ ഒരു ഒരു കുറു ഇതുപോലെ കിട്ടാനല്ലേ കുറുകി കിട്ടാൻ
ഞാൻ പിന്നെ ര മ്മാന്റുപ്പ കട അട ച്ച് വരണ നേരത്ത് ചായ ഒന്നല്ല കുടി അവര് ഇതേമാതിരി രാഗി കലക്കി വെക്കും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് മധുര ഇട്ട് ങ്ങാണ്ട് രാഗി കല ഇതിങ്ങനെ വെള്ളം മാതിരിയാക്കും
അത് കുറക്കാക്കലാ
ആ അധികം കട്ടില്ല ഇന്നലാ നല്ല ലൂസ ആക്കൂല്ല ആ രീതിൽ ഇണ്ടാക്കിവെ ക്കും ആ ഓട്സിന്റെ ഒ കെ ആടൈ പ്പില്
അത് തെ തേങ്ങാപ്പാലൊഴിച്ചിട്ടോ
ആ തേങ്ങാപ്പാലില് കലക്ക ചെയ്യ ആദ്യം പൊടി
ആ ഇവിടന്ന് എന്താ ചെയ്യണംന്ന് അറിയ ഇവിടന്ന് ഉമ്മൻ ഞാൻ ക്കലുണ്ട് എങ്ങാനെന്നാരോയോ രാഗി ഒന്ന് വെള്ളത്തിൽ ആദ്യം ഒന്ന് മിക്സ്‌ ആക്കി എടുക്കും കുറച്ച് കട്ടിക്ക് എന്നിട്ട് പാലില്ലെ നമ്മടെ പശുവും പാല്
ആ പാലിന് പകരാണ് ഞങ്ങള് തേങ്ങാ പാൽ ഉപയോഗിക്കണത്
പാല് ഒഴിച്ചിട്ട് ഉമ്മ എന്താക്കുന്നു ഒ അടുപ്പിൽ വച്ചിട്ട് അതില് ചിലപ്പോ ചെറിയ പഴം നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇടും എന്നട്ടിങ്ങനെ കുറുക്ക് പോലെ ആതെ കുറുക്ക് പോലെ ഇത് കുറുക്ക് പോലെ കുട്ടിക്ക് കൊടുക്കുന്ന കുറുക്കു പോലെ കുടിക്കുന്നതല്ല നമുക്കിങ്ങനെ സ്പൂണില് ബൗളിൽ ഇങ്ങനെ നമുക്ക് കഴിക്കാം ഇങ്ങനെ ഒരു പുഡിങ്ങെല്ലാം കഴിക്കുന്നോ പോലാ
ആ ഇത് നമ്മള് പായസൊക്കെ ഉണ്ടാക്കുന്ന മാതിരി വെള്ളം മാരിര് കുറച്ച ഇതാക്കിട്ട് ഇണ്ടാക്കിട്ട് അത് കുടിക്കും
അതെ അതെ ആഹ് ആ
അത് നല്ലതാന്ന് പറഞ്ഞേക്കാം നമുക്ക് ഇതിനൊക്കെ ഇപ്പൊ നമ്മള് മക്കള അംഗൻവാടി പറഞ്ഞയക്ക ക്കണങ്കിൽ അവര് പറയുല്ലോ നമ്മളീ സാദാ അരിപ്പൊടി മാത്രം മക്കൾക്ക് കൊടുക്ക ക്കരുത്അതിന്റെ കൂടെ ആ രാഗി പൊടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ രാവിലെ കടി ഉണ്ടാക്കിയാല് എല്ലാർക്കും നല്ലതാണ് ന്നു എന്നപറഞ്ഞേക്കാം
അതെ
അത് പറയണതും കാര്യമാണ്! പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഭക്ഷണം... ആ രീതിയിലൊക്കെയള്ള ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഓൽക്കൊക്കെ എപ്പോഴും ആരോഗ്യുണ്ട്! ഞമ്മളിപ്പോ ഈ... ഓരോ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും അതും ഇതൊക്കെ ആകുമ്പോ ഞമ്മക്കിപ്പ തന്നെ ആരോഗ്യങ്ങൾ കുറവാ.. !
പുറത്തൂന്ന് മാക്സിമം ഒഴിവാക്കണം. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ല നമ്മൾ എന്തായാലും പെട്ടു പോവും ഇന്നത്തെ കാലത്ത്.. !
ആഹ്! ഇപ്പൊ അധികം കുട്ടികൾക്കായാലും വീട്ടത്തെ ഭക്ഷണത്തിനെക്കാ ണ്ടിം താല്പര്യം പുറത്തു പോയിട്ട് കഴിക്കണതാവുല്ലോ?
അതെ! അതെ!
അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഓരോ ആരോഗ്യ പ്രശ്നങ്ങളും അതും ഉണ്ടാവും.
അതുണ്ടാവും ശരിയാ... ! ഇടക്കിവർക്ക് വയറു വേദന ഉണ്ടാവും. !
ആ അയിക്കോടി ഇപ്പൊ ഈ മഴ ആയ കാരണം നല്ല കാലാവസ്ഥയണല്ലോ? പനി പിടിക്കലും,, ഒരാൾക്കൊരു പനി ഉണ്ടായാല് പിന്നെ വീട്ടില്...
ഫുഡിലെല്ലാം ചെറുങ്ങനെ ഒരു മിസ്റ്റേക്ക് മതിയല്ലേ? പെട്ടെന്ന് പിടിക്കും. ഒന്നാമത് ക്ലൈമറ്റിന്റത്.. ! പിന്നെ നമ്മൾ പല്ലുവേദന, കാലുവേദന, നടുവേദന.... പേയിനൊക്കെ വേദനകളൊക്കെ കൂടുവല്ലോ?
കാലു വേദന ഇതക്കണം കാരണം നമ്മുക്ക് തണുപ്പ ഇങ്ങനെ അധികം തണുപ്പ് കൂടല്ലേ... അപ്പൊ പിന്നെ അങ്ങനത്തെ വേദനകളൊക്കെ പെട്ടെന്ന് വരും...
അത,, നമുക്ക് ഈ വെള്ളത്തിലൊന്നും അധികം കൂടുതല് കളിക്കാൻ പറ്റില്ല. ! കിച്ചണിലും കുറേ ടൈമിൽ നിൽക്ക..
ഞങ്ങള് പിന്നെ രാവിലെ നേരത്തെ ജോലിയൊക്കെ കഴിയും.. ഇതേമാരി സ്കൂൾക്ക് പോകുമ്പോത്തേന് ഭക്ഷണംണ്ട്.. എല്ലാരും എട്ട് മണി എട്ടര ആകുമ്പോത്തന് കുട്ടികളെപ്പ്യും കുട്ടികളും ഒക്കെ പോക്കയിനും.. അപ്പോത്തീന് ഭക്ഷണങ്ങളൊക്കെ റെഡി ആകും ചെയ്യും...
ക്ലീനിങ് പരിപാടി ആയിരിക്കുംല്ലേ?
ആഹ്! പിന്നെ, നമുക്ക് അടിക്ക തുടക്ക അങ്ങനത്തെ പരിപാടികള്... ആയിക്കൂടെ ഇപ്പം മഴ ആയ കാരണം പുറത്തക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല.. !
അതെ അതെ ആഹ് അപ്പൊ അലക്കി തോരിടാനെല്ലാം ആ സ്ഥലം ഉണ്ടോ മേല??
അത് മേലെ ഇങ്ങനെ ഷീറ്റ് ഇട്ടക്കണ് ഒന്നുകിൽ, അവിടെ അധികം ഇട്ടാലും ഉണങ്ങൂല.. കാരണം ഈ മഴത്ത് കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോളേ..
ഇല്ല ഷീറ്റിന് നല്ല തണുപ്പല്ലേ?
ആഹ്! ഷീറ്റും തണുപ്പാണ്ട് പിന്നെ നാല് ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയി എടുക്കും... ക്കല്ലേ? അപ്പോ കാറ്റടിക്കുമ്പോ ഉ.. ചിതലൊക്കെ വന്നാല്, വീണ്ടും നനയും... !
അതൊന്നു, ഒരുപ്പൊ ഒരു ദിവസ കൊറച്ചൊന്ന് ഉണങ്ങി ക്കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കാലാ?
ഞാൻ വാഷിംങ്ങ് മെഷീനിലിട്ട് ഉണക്കിയന്റെ ശേഷം പിന്നെ അവിടെ ഇടും പിന്നെ... രാത്രിയൊക്കെ ആവുമ്പോ,, ഉപയോഗിക്കാത്ത റൂം ഉണ്ടെങ്കിൽ അയില് ഇങ്ങനെ അയൽ കെട്ടിട്ടുണ്ടാവും! അതിൽ കൂടു ന്നുങ്ങാണ്ട് ഫാൻ ഇട്ടേക്കും. !
ആ നമ്മളൊക്കെ നമ്മ കെടക്കുന്ന റൂമെ എന്ത് ചെയ്യുന്ന അറിയോ? അത്യാവശ്യം ഉണങ്ങിയ ഡ്രസ്സോ... ക്കെ, ഉപയോഗിക്കണ്ടത് എന്താക്കും? നാളെ ഉപയോഗിക്കേണ്ട ത് എന്താക്കും.. ഇങ്ങനെയുള്ള ചെയറിൻ്റെ മേലെ, ഇങ്ങനെ ഷെൽഫിന്റെ മേലെ ഇടും! അപ്പം ഫാനന് പെട്ടെന്ന് ആ തണുപ്പൊക്കെ പോയി ഉണങ്ങി കിട്ടും!
ആഹ്! ഇപ്പോ മഴയ കാരണം നമ്മള് കെടുക്കുമ്പോ ഫാൻ ഉപയോഗിക്കൂലല്ലാ അധികമൊന്നും.. വല്ല കൊതുകിന്റെ ശല്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില്, ഒന്ന് ജസ്റ്റ് ചെറിയ സ്പീഡില്...
ഇതില്ലാണ്ട് നടക്കുക്കേയില്ല, ആ ലാസ്റ്റിനു അവ... മഴയുണ്ട്! പക്ഷെ എന്നാലും ഒരു ഫാനിന്റെ... ആ ഒരിങ്ങനെ സൗണ്ട് കേക്കണം
ആഹ് അത് ചിലർക്കന്നെ ഞൻ പറയും വല്ല കൊതുക ഈച്ച അങ്ങനെ എന്തെങ്കിലും ണ്ടെങ്കില് എനക്ക് ആ ഫൻ ഒന്ന് സ്പീഡ് കുറച്ചിട്ടെങ്കിലും ചെറുതായിട്ട് ഇടണം
ആ പിന്നെ നമ്മള് ഓഫാകും നല്ല തണുപ്പ് നമ്മൾ ഇട്ടിട്ട് കുറേ ടൈമ് കഴിയുമ്പോൾ നമുക്ക് നല്ല പറ്റ ഇങ്ങനെ താങ്ങാൻ പറ്റാതുണ്ടാവുല്ലെ ഫാൻന്റെ കാ
ആഹ്
അങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് ഓഫ് ആക്കും എന്നിട്ട് പിന്നും എവിടുന്നെങ്കും ഒരു കൊതുവ എന്തെങ്കിലും വരും അന്നേരം പിന്നെയും ഫാനിട്ടോ ഒരു ചിലസമയത്ത് അൻക്കൊരു മോനാ മോന് രണ്ടാം ക്ലാസ് പഠിക്കന്ന്
അത് ശരി
ഹുസ്ബന്റ് ഇവിടെ നാട്ടി തന്നെയോ
ആ അതെ നാട്ടിലാണ് അപ്പൊ അവരിനിപ്പോ ആഹ് ഈ സ്പെയർ പാട്സിന്റെ വണ്ടിയുടെ
അത് ശരി ആഹ് ആഹ് അപ്പോൾ ഭക്ഷണത്തിനൊക്കെ ഉണ്ടാവുയ്ക്കുലെ ഉച്ചക്കൊക്കെ
അല്ല അതെല്ല ഞാൻ പറഞ്ഞത് കുട്ട്യാളൊക്കെ പോണ മാതിരി പാത്രത്തിലാക്കിയിട്ട് രാവിലെ തന്നെ എല്ലാരും പോവും
ഓ അത് ശെരി ആഹ് ആഹ് അപ്പൊ നിങ്ങക്ക് നല്ല ബോറടിക്കുവല്ലേ രാവില തൊ ട്ട് വൈന്നേരം വരെ
ആഹ് അത് പിന്നെ നമ്മളെ ബോറഡി മാറ്റാൻ നമ്മളെ ഈ ഫോണ് ഓൺലൈൻ ഫ്രണ്ടാള് അതൊക്കെ
അതെ അതെ ആഹ് അത്‌ ഇണ്ടായോണ്ട് ഇപ്പം കൊഴപ്പല്ല
ഏഹ് പകലാണെന്ന് പിന്നെ മഴ ഇല്ലാത്ത ടൈമാന്ന്ണ്ടെങ്കിൽ പുറത്തൊക്ക എന്തങ്കിലൊക്കെ ആയിട്ട് ജോലികളൊക്കെ ഉണ്ടാവും ഇത് മഴ ആയ കാരണം ഇപ്പ നമ്മള് പുറത്തിറങ്ങൂലല്ലോ അപ്പൊ വീട്ട്ത്തെ പണിയാണ്ട് കഴിഞ്ഞാല്
നമക്ക് ക്ലിനിങ് പരിപാടി ഒക്കെ ഉണ്ടാവല്ലോ പുറത്ത് ഇതേപോലെ വൃത്തിയാക്കാനോക്കെ ഉണ്ടാവുല്ലോ
പിന്നെ അയൽവാസികൾ എന്തെങ്കിലുമൊക്കെ കാണുകണെങ്കിൽ അവിടെന്ന് സംസാരിക്കുക അങ്ങനൊക്കെ ട്ട് ടൈമ് പോണത് അറീല്ല ഇതാവുബോ ആരും പൊറത്തിറങ്ങാതെ എല്ലാരും ഇതന്നെയല്ലേ
ഉം എല്ലാരും ഫോണ മേലും ഇതിലും തന്നെ
ഉം പിന്നെ നമുക്ക് പോറത്തിറങ്ങാനും തോന്നൂല അങ്ങനെ ചീഞ്ഞ മാതിരി ഒരു മഴേന്റെ ഒരു ഇതാണ് പെയ്തിങ്ങട്ട് പോവൂല്ല്യ
അതെന്ന ഇത് പെയ്ത ഇപ്പൊ കൊഴപ്പം ഉണ്ടായിട്ടില്ല ഈ ജൂൺ വരെ കൊഴപ്പുണ്ടായിട്ടില്ല എടക്ക് വെയിലും ഇതൊക്കെ ക്കെണ്ടായെ. പക്ഷേ അനക്ക് തോന്ന് എനി കാലാവർഷം കൂടി എനി ഇപ്പം മഴയെന്ന ശരണം തന്നെ ഇത്
ന്നാ ശരി ഞാനങ്ങട്ട് വിളിക്കട്ടാ ഇനി
ആഹ് ഓക്കേ ഓക്കേ ആഹ് ആഹ്